മലേക്കും ഹലോ അസ്‌ലമലേക്കും
അതേ കുസരാ ഉറക്കന്നത് എന്തൊക്കെയിരിക്കണ്? ആ തവേല്ല സുഗാണ് ഉം പിന്നെന്താ മക്കള് ഉറങ്ങിട്ടില്ല
ഒക്കെ ചെറിയ മക്കളാണോ
അല്ലല്ല അപ്പൾ വഴുതായിനി ചെറുതിന് പന്ത്രണ്ട് അതിൻ്റെ മേലെ പത്ത് ഉം ഉം
ഇത് ഭക്ഷണൊക്കെ കഴിച്ചോ ആ കഴിച്ചിന ആണ ഉണ്ടാവല്ലേ
കഴിക്കാൻ ആളുണ്ട് വിടുള്ള നളെക്ക ഒരാൾ പോന്നുണ്ട് അപ്പോ അങ്ങെ സാധനങ്ങളൊ റെഡിയാക്കി വെക്ക കൊടുത്തയക്കാൻ
ആ ഭക്ഷണൊക്കെ എന്താ ഉണ്ടാക്കല്
രാത്രി ഇതാ ചോറന്നെ ചിലപ്പോ എന്തെങ്കിലും ക്കെ വേറെ എന്തേലും ഉണ്ടാക്കും ഇന്ന് ഇപ്പ ചോറുണ്ട്
ആ രാവിലെയൊക്കെ
രാവിലെ ഒക്ക അരിഭക്ഷണം തന്നെ ദോശായിട്ടോ ചപ്പാത്തിായിട്ടോ ഉം എന്തേലൊക്കെ ആയിട്ട് ഉണ്ടാവും
എന്താ ഭർത്താവിന് എന്താ ജോലി ഗൾഫിലാണോ
ആ തന്ന നാളെ ഒരാൾ പോവുന്നുണ്ട് അപ്പോ കൊടുത്തയക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആക്കികൊണ്ടിരിക്കയാണ് എന്താ അവിടത്ത കാര്യങ്ങളോ
ഇവിടുത്തെ കുഴപ്പല്ല എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളാണ് വലിയ ഒമ്പയില് രണ്ടാമത്തോൾ അഞ്ചില് ചെറുത് എൽ കെ ജിയില് ഇപ്രാവശ്യം ചേർത്തതാണ്
ആഹ് എന്ത് കുട്ടികളാ
രണ്ട് പെണ്ണ് ഒരു ആണ് ചെറുത് ആണ് വലുത് രണ്ടും പെണ്ണ്
ഉം ഇപ്പ മൂത്തത് മോന്
മൂത്തത് മോളാണ് രണ്ടാമത്തെ മോളാണ് മൂന്നാമത്തെ തന്നെ മോന്
അല്ലത് ആ
അങ്ങ് നാട്ടിക്ക് മഴയൊക്കെ ഒണ്ടോ
അന്ന് പോയി ഒന്ന് രണ്ട് മഴൊക്കെ പോയ്ത്
ആ ഇന്ന് ഇങ്ങോട്ട് രാവിലെ തൊട്ടെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വല്ലാ പെയ്തിട്ടില്ല ആ ശേഷം പെയ്തിട്ടില്ല അവടെ ഉച്ചവരെ നല്ലോ പെയ്തു അത് കയിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മൂടികൊണ്ട് തന്നെനു തുണികള് ഇടാൻ പറ്റത്ത ഏ ഇക്ക എല്ലാ കൂലിപ്പണിലെ പണിക്കും പോവും ഇവടെ നാട്ടി തന്നെയാണ് ആ കോഴിന്റെ വണ്ടിയില് കോഴി കോഴിപ്പണി പിന്നെ വെള്ളം വണ്ടിമേ പോവും അങ്ങനെ പല പണിക്കും പോവും ടൈലറിങ്ങിന ആദ്യം അതിപ്പോ നിർത്തി കുറെ മുന്നേ തുടങ്ങിയതിനും എന്റെ കല്യാണം കഴിക്കണേന്ക്ക് മുന്നേ ടൈലറിങ് അടിക്കാനൊക്കെ അറിയാം എല്ലാം അടിക്കും പക്ഷെ ഇപ്പയിന് നിക്കൂല അതൊക്കെ മടുത്തേക്കണ് ഹയിമക്ക് ഇരുന്നതരു പിരാന്താണ് അതെ ആ ആ ഷർട്ട് മുപ്പരെ ഷർട്ടോക്കെ മൂപ്പന്നേ അടിക്ക അതൊണ്ട് പിന്നെ വെറേ കൊടുക്കൊന്നും മണ്ട
ആ അതെ കൊടുക്കണ്ട ചുരിദാറൊക്കെ അടിക്കൂല്ലേ
ചുരിദാറ് വെട്ടി കൊടുത്ത അടിക്കും അല്ലെ അങ്ങള് പിന്നെ വേറെ കൊടുക്കലാണ് അങ്ങനെ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എട് ക്കണികള് ഇവിടെ എടുത്തൊക്കെ കൊടുക്കും മ് അങ്ങനൊന്നും വേടിക്കൂല തൂനിഫോം ഒക്കെ വെട്ടി കൊടുത്താ
ഉം ആ ആ അടിക്കാല്ലേ
ആ ആ
അങ്ങനെ ഉം
എന്തെ സ്പെഷല് ഒക്കെ ഉണ്ടാക്കലുണ്ടോ വീ
ഏ സ്പെഷ്യല് ആ ഇന്നലെ മിനിഞാന്ന് നോമ്പര്ന്നില്ലേ ബിരിയാണി ചപ്പ മറ്റേ പത്തിരി ബീഫ് ഒക്കെണ്ടാക്കി
ആ ഞങ്ങ് ഇന്നും മന്തിട്ടിക്ക്ണ് പ്പം പ്പന്ന് ഞങ്ങളെ തറവാട്ടില് വിരുന്നുകാര് വന്നീന്നു പ്പൊ അവര് കൊറച്ച് മന്തി കൊണ്ട് വന്നീന് അത് മക്കളൊക്കെ കഴിച്ച് ഓല് ഇങ്ങനെ കുത്ര ക്കാണ് ഞാൻ കഴിച്ചിട്ടില്ല ഇനി എനിക്ക് വേണം കഴി ക്കാന് കൈമേ ഒര് മുറി ആയ കൊണ്ട് മോളന്നെ വേണം പാത്രഒക്കെ
അയ് ശെ എന്ത് കത്തിതട്ടിയോ
കത്തിയട്ടിയതല്ല അതൊര് കുഴിനഖം പോലെ ഉണ്ടായതാണ്
ആ അടെപ്പറം വിമ്മ് വിമ്മ ഉപയോഗിക്കല്
ആ ആ വിമ് പിന്നെ സാധാ പത്രം മോറുന്ന പച്ച
അത് പറ്റൂല വിമ്മ് പറ്റൂല ഉം ഉം ലിക്വിഡ് വാങ്ങിയാതി ഉം ഉം ലിക്വിഡ് വാണം
ലിക്വിഡ് ഉണ്ട് എന്റെ വീട്ടിന്ന് കൊണ്ട് വെരലിണ്ട് കഴിഞ്ഞു പിന്നെ അത് ഉപയോഗിച്ചു ഉം അതുകൊണ്ട് തന്നെക്കെ അത് ഇണ്ടാവാൻ കാരണം
ആ വിമ്മ് ഉപയോഗിച്ച തീരെ മാറൂല്ല അത് കൂടുതലായി നല്ലാതെ അതാങ്ങ് ഒയിവാക്കിയാമതി അന്നാ പിന്നെ കോറെ
ഉം ആ ഇതിന്റെ കു വേദന എത്രയാ അറിയോ സഹിച്ചേ ഇന്നിപ്പോഴ് രാവിലെ പൊട്ടിച്ചു തന്നു കോറെ പൊ ച്ചപ്പോ കോറേക്കെ ഒരു സുഖം കിട്ടിപ്പൊ അതൊരു സു ഇതെടുത്ത് മുള്ള് എടുത്ത് കാണ്ട് പൊട്ടിച്ചപ്പോ കോറേ അയിന്റെള്ളിന്ന് കോറേ ഇങ്ങോട്ട് പോകുന്നു ചോറും ഇതക്ക്ണു പോന്നു
എങ്ങനെ സയിക്ക
ആ ഇതിപ്പോ നമ്മളിപ്പോ പെണുങ്ങൾക്ക് പോറണെങ്കിലും ഒക്കെ ഒരു കൈയിവാണ് ട്ടരേ ഏറെണ്ടാവല് വലത്തെ കൈ മേണ്ടാവല് ഇപ്രാശം എന്താലും എടത്തെ കൈമേ മറ്റേ കരിട്ടൊന്നുംനിക്ക് പാത്രം കഴുകാൻ പറ്റൂല അപ്പൊണ്ടാവും ഞാനിപ്പ സാബൂന്റെ ഇതാണ് ഇരിക്കണ്ട് സാബൂനെ ക്കെമാറ്റി ഒര് പലെ പലെ കളർ സാ പ്പൊ ണ്ടല്ലോ ഓറഞ്ച് പച്ച അത് എനിക്ക് പറ്റൂല തീരെ പറ്റൂല റൂമ് ഒരു ആഹ് ദ് കൂടുതലില്ലേ ന്റെ മ്മ എപ്പളും പറയും ഇന്നോട് നക്ക് ആ സാ പ്പ് ഒയിവാക്കിയാ മതി അത് ഉപയോഗിച്ചിട്ടാണ് അനക്ക് ഇന്നോട്
ഉം അത് പറ്റൂലേ അത് തീരെ പറ്റൂല അതും വിമ്മും ഉ പിന്നെ ഡോ ണ്ട അത് വെലയാണ് അപ്പ പിന്നെ അത് തെച്ചാ ശെരിയാവും
നേബി പെണ്ണ്ങ്ങക്ക് പാത്രം ദും കൈകാത കൈന് ഒഴവുണ്ടാവില്ലല്ലോ ഏത് നേരം മണ്ടെ കൈ അടുക്കളപ്പണീന്ന് പോരൂലല്ലോ
ആഹ് അതെ
ന്നെ ഡോക്ടർമാര് ചീത്ത പറയാണ് അനക്ക്ന്താ ഗ്ലാവ്സ് ഇട്ട് കഴിയാല് റയും അപ്പൊ പറയും എനിക്ക് ഗതികേടാണ്
അപ്പമ്മക്ക് അപ്പമ്മക്കൊരു തൃപ്തി തോന്നൂല
തോണൂല അപ്പ ഡോക്ടറും സിസ്റ്ററും ഒക്കെ ഇന്നല ഹോസിറ്റലിൽ പോയിട്ട് ചീത്ത പറയ എത്രയും വൈകിഎന്തിനാ നിന്നത്
ആഹ് യ്യ് വിമ്മ് ട് ഒഴിവാക്കിയോക്കൊണ്ടു കൊറെ ഒര് ഇണ്ടാവും
ആഹ് ഞളെ നാട്ടില് ചക്കൊക്കെ കിട്ടാറില്ലേ ഉം ഇബടെ അങ്ങനെത്തന്നെ ചക്കൊക്കെ ഇഷ്ടംപലെണ്ട് ഇപ്പൊ ഒന്ന് ഞങ്ങളെ തിര് ഇവിടെ നേരെ നേരെ മുന്നെ തന്നെ ഒരു അയൽവാസികളതാണ് ചാടാൻആയിക്ക്ണ് നാളെ എപ്പളാ ചാടാന്ന് അറിയി ചാടുമ്പോ തന്നെ ഒരു ചീഞ്ഞ വാസനെ
ആഹ് അതന്നെ ആ മുറ്റത്ത്ത്തെ അതെ ഉം ഉം ഉം
ആഹ് ബുദ്ധിമുട്ടാണ് നിസ്കാരൊക്കെ കഴിഞ്ഞോ
ഇല്ല നിസ്കരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ നിസ്കരിക്കണ്ടായി സാധ നിങ്ങള് കൊടുത്ത കണ്ടം കിണ്ട റെഡിയൊക്കെ ചിലതൊക്കെ ഇങ്ങനെ മറക്കും
ആഹ് എപ്പളാ ന്നിട്ട് പോണെ രാ രാത്രിയാ രാവിലെയാ
ബുക്കാണ് അമ്മായിടെ പേരക്കുട്ടി പോണത് ഇല്ല ഞാ അമ്മായിടെ പേരക്കുട്ടിയാ പോണത് ഇക്കാക്ക കൊടുത്തയക്കാൻ വേണ്ടിട്ട് ഉം
ആഹ് ഇവിടെണ്ടാവൂലല്ലേ വന്നിട്ടുണ്ടാവൂലാല്ലേ ആ ആഹ് പിന്നെ ബിരിയാണി മൊ ന്തി അങ്ങനൊക്കെ ഇണ്ടാക്കൂലെ
എങ്ങനേ
ബിരിയാണി മന്തിയൊക്കെ വെ ക്കാനറിയില്ലേറേ നിങ്ങള് വേറെ ആണോ അതോ എത്ര മക്കളാണ്
ട്ടിക്കൾ
ഒറ്റക്കാ അമ്മായിയമ്മയും അമ്മോശക്ക യൊക്കില്ലേ
ഉം ആഹ് ഇല്ല ഉമ്മ മരിച്ചിട്ട് മൂന്ന് വർഷായി ഉമ്മ പറ്റേ കൊ കുഴഞ്ഞ് നാലര വർഷം കിടന്ന് അങ്ങനെ പക്ഷെ വാപ്പണ്ട് അത് കുഴപ്പൊന്നില്ല രണ്ട് നാത്തൂന്മാരെ കല്യാണം കഴിച്ച് മക്കളും പേരക്കുട്ടികളും പനി
ഉം ഉം ഇവിടെ ഞങ്ങള് അങ്ങനെയാ വേറെയാണ് ഒറ്റക്കാണ് ഞങ്ങള് പോന്നിട്ട് ഇപ്പ രണ്ട വർഷായി വീട് വെച്ച് കൂടിരുന്നിട്ട്
ആഹ്
മക്കളൊക്കെ വലുതായ പിന്നെ കെതികേടാണ് അവിടെ മൂന്ന് റൂമേള്ളു പിന്നെ ഇപ്പ ഒറ്റക്ക് കിടന്ന് ചേലാണ്ട് ഇതൊക്കെ ഒരു റൂമിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ കുട്ടികളാകുമ്പോ കെതിയെടല്ലെ ആഹ് മ്മിപ്പയും തറവാട്ടിലാണ് അവിടെയുള്ള അച്ഛനുണ്ട് മൂപ്പർക്ക് പ ഒരു അനിയനന്നെ ഉള്ളൂ നാത്തൂന്മാരൊന്നുല്ല രണ്ട് മക്കളന്നെള്ളൂ രണ്ട് മക്കള് ആൺമക്കളന്നെ ഉള്ളൂ ഓ എളാച്ചെ കെട്ടിയോക്ക് മൂന്ന് കുട്ടികളുണ്ട്
ആഹ് ഇവിടെ അടുത്താ തൊട്ടടുത്താ
ആഹ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളു നോക്കിയ കാണുന്നൊല്ല കൊറച്ചങ്ങിട്ട് നടക്കാ തന്നെയുള്ളൂ ആ അവിടെ ഉമ്മാക്കുട്ടി എപ്പോഴുന്നങ്ങട്ട് വരാൻ പറ്റില്ല ആടും പശുവും അങ്ങനത്തൊക്കെ ഇണ്ട്
ആഹ് അത് ശരിയാണ് ആ ആ
ആഹ് ഓൽക്ക് അഹ് എപ്പോ
ആഹ് അവിടെ ഭക്ഷണുണ്ടുന്നുണ്ടെങ്കി പിന്നെ പയ്യനെ നോക്കാനും പണി വേരൂടു
ആ ആ മഴ ആയതുകൊണ്ട് പിന്നെ ഇറങ്ങാനും പ പറ്റൂല ഇന്നിപ്പോ രാവിലെ മഴ ആയിട്ട് എവിട്ക്കും ഇറങ്ങാൻ പറ്റിലെ ആഹ് ഇങ്ങള നാട്ടിക്ക്‌ ആ അയണ്
ആ ഇണ്ടു ഇണ്ടുണ്ട് ഉം പിന്നെ വീട്ടിക്ക് പോവലില്ലേ
ഏഹ് വീട്ടക്കോ വീട്ടിക്ക് പോയിട്ട് എള അനി അനിയന്റെ നിക്കാഹ്‌ നിക്കാഹ്‌ നിശ്ചയണ്ടായിനു അയിന് പോയതാണ് പിന്നെ പോയിട്ടില്ല ആഹ് ഇനീ കല്യാണൊക്കെല്ലേ അപ്പൊ ഇനി അതിനൊക്കെ അടുപ്പിച്ച് പോകുവ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോണം പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പോ കുട്ടിയക്ക് മദ്രസയിൽ പരീക്ഷ നടക്ക ക്കാൻ പോവയാണ് അപ്പൊ പിന്നെ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് മദ്രസ രണ്ടിസം ഒഴിവാക്കൊന്നൊക്കെ കരുതിയിക്ണ് പതിനെട്ടാം തിയ്യതി മുതൽ പരീക്ഷ സ്റ്റാർട്ടെയാണ് ഉം അപ്പൊ കല്യാണം പതിനെട്ടാംതിയ നിശ്ചയിച്ചുന്നത് അപ്പോ പരീക്ഷ കൊണ്ട് കുട്ടികൾ പഠിക്കൂലല്ലോന്ന് കാണു പിന്നെ നീ നീട്ടിയതാണ് ഇരുത്താറാംതിക്കക്കെ അടുത്ത മാസം ജൂലൈ ഇരുപത്തി ആറാംതിയക്കൊക്കെ നീട്ടിയതാണ് ആ അപ്പോ എന്നാ ശരി സാറായിട്ട് കല്യാണം നടക്കാലോ അതേ
ആഹ അത് സമാധാനംണ്ടല്ലോ
ആഹ സമാധാനത്തോടു കൂടി നടക്കാലോ അറേ ഉ ആഹ ഞങ്ങള് അഞ്ചുമക്കളാണ്
ആഹ
വലുത് ഏടത്തി രണ്ടാമത് ഒരു അനിയത്തിണ്ട് പിന്നെ മൂന്നാമത് ഞാന് പിന്നെ രണ്ടും അനിയമാരാണ്
ഓഹ ആഹ
അതില ഒരാള് ഹോട്ടലിലാണ് ഒരാ ആ വലിയോന് ഗൾഫിലേനു നിപ്പോ വന്ന് ആറു മാസായി അപ്പ അങ്ങനെ പുതിയന്ന് ശരിയായപ്പോ കൊറേ ഞങ്ങള് നോക്കിയായിരിന്നു നന്നായിട്ടൊന്നും കിട്ടില്ല തിരൂരു ഭാഗത്ത് നിന്നാണ്
ആഹ അപ്പൊ പെൺകുട്ടികള് കല്യാണത്തിന് സമ്മയിക്കണ്ടേ
ഞക്ക് രണ്ട് മണിക്കൂർ യാത്ര വേണം
ഓ അത്ര ഉണ്ടാ
അത്രണ്ട് ഞങ്ക്ക് ഇവിടുന്ന്
ആഹ ആഹ ആഹ
അത്ര യാത്ര ചെയ്യണം ഇന്നലെ നിക്കാഹ് ഒമ്പ് മണിക്ക് ഇടുന്ന് പോണം പൈനൊന്നു മണിയമ്പേത്തിനു ആടെത്താൻ പറഞ്ക്കണ്
ആഹ അത് ശരി ഉം അടുന്ന് എറങ്ങു മേണ്ടെ പിന്നെ ആടുന്ന് ബ്ലോ
ആഹ വല്ലാതൊന്നും കിട്ടണ്ട ങ്ങ കൊറെ തിരഞ്ഞെടുപ്പൊക്കെക്കൂ കുട്ടികളെ കിട്ടാൻ പ്രയാസണേ
പെൺകുട്ടികള് കുട്ടികള് കല്യാണത്തിന് സമ്മയിക്കാതൊണ്ട് എന്താ ബുദ്ധിമുട്ട്ന്നറിയൊ
ജോലി ഇള്ള ആൾക്കാര് വേണം ഗവൺമെന്റ് ജോലി വേണന്നൊക്കെ ചെലവലൊക്കെ
അതന്നെ ആൺകുട്ടികളാണെങ്കിലോ പ്ലസ് വണ്ണു പത്താം ക്ലാസ് വരെ പഠിച്ച് ഓല് നിർത്തി ആ
ഞാ പിന്നെ ഓല് പഠിക്കൂലല്ലോ പിന്നെ ഒരു നേരെ ഗൾഫിൽക്കോ അങ്ങനെയൊക്കെ പണിക്കൊക്കെ എറങ്ങും പെൺകുട്ടികളാണല്ലോ പഠിക്കണോല്
ഉണ്ടാക്കണം ആഹ അതന്നെ
ആഹ പെൺകുട്ടികള നല്ലോ പഠിക്കുവല്ലോ ഇന്നായിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കട്ടോ ആ അസലാം അലൈക്കു